ഹലോ
ഹലോ
ആഹ് കേക്കാണ്ടോ?
കേക്ക്ന്നുണ്ടോ?
ഹലോ
ഹലോ
ആഹ് കേക്കാണ്ട് റെയ്ഞ്ചില്ലേ?
ശേഷം റെയ്ഞ്ച് കൊറവാന്ന്
നല്ല വിശേഷം ആഹ് ആഹ് ആഹ്
പിന്നെ
റെയ്ഞ്ചിള്ളോടക്ക് നിക്ക്
റെയിഞ്ചിള്ളോടത്തെക്ക് അതെ വോഡാഫോൺ ആണ് വോഡാഫോൺ ആയ കാരണേ റെയ്ഞ്ചത്രേ ക്ലിയർ ആവണില്ല തോന്നണു പിന്നെ നെറ്റും കയ്ഞ്ഞ് ഇന്നത്തെ ആഹ് ഇപ്പ ക്ലിയറ്ണ്ട്
ആഹ് ഓക്കെ ഉം ഞാൻ പൊറ
എന്താ ഒന്നര ജീബി ആഹ് ഒന്നര ജീബിയൊന്നും തെകയ്ണില്ല നെറ്റ്
ആഹ് രണ്ട് ജീബി കേറ്റ്
രണ്ട് ജി ബി കേറ്റണ്ടേ ആ ആഹ് ഞാനെത്രയായാ മുന്നൂറ്റീ നാപ്പതോ അങ്ങനെ എത്രയോ മറ്റോ കേറ്റാ തോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പൊ ഇൻക്കി
ആഹ് സിമ്മ് മാർ സിമ്മ് മാറണേനൻസരിച്ച് അയിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ മാറുവല്ലോ അതാ
പിന്നെ ഫോർജി അല്ലേ ഫോണ് ഫോർജിയായ കാരണേ പിള്ളേര് ഇതാ ഇവടെണ്ട് ഗെയിം കളിക്ക്യാണ് പഠിക്കൊന്നല്ല ഗെയിം കളിക്ക്യാ പഠിക്ക്യാനൊക്കെ ഇണ്ട് ഇന്നിപ്പം നാളീം മറ്റന്നാളൊക്കെ ലീവല്ലേ
ഉം
അത് കാര്ണം
ട്യൂഷന് എന്തിനേലും വിട്
ട്യൂഷന് ഈ വർഷം വേണ്ടാന്ന് വിചാരിച്ചിട്ടാ അട്‌ത്ത വർഷം പത്തിലിക്ക് ആവട്ടെ ഇന്നട്ട് ട്യൂഷന് വിടണം ഈ വർഷ്
പത്തില്ക്ക് ആയിട്ട് ട്യൂഷൻ വിടാന്ന് കണ്ടേ ഇപ്പ തന്നെ വിട് അപ്പോഴെല്ലേ ഒരു ബെയ്സ് ണ്ടാവുള്ളൂ.
ബഡ്ജറ്റ് ഇല്ല
ക്ക നടക്കും
അതാണ് ഉം ഇവിടെണ്ട്ത തടുത്തെന്നൊരു ട്യൂഷൻ സെന്ററ് തൊടങ്ങീട്ട്ണ്ട് തോന്നണ്. അപ്പൊ
അതെയോ
പ്പൊ എന്താ അതില് വിടാന് ക് ആഹ്, ട്യൂഷൻ സെന്റ്റായിട്ട് സെന്റർ ആയിട്ടല്ല വീട്ടിലാതോന്ന്ണ്ട്. വിടെ ന്തോ ആ നോട്ടീസോ എന്തൊക്ക്യോ കൊണ്ടന്ന് തന്നിട്ടുണ്ടായിരുന്നു.
അതെയൊ അ ഡീറ്റെയിൽ ണ്ടെങ്കി അയക്ക് ആഹ്, ഡീറ്റെയിൽ ണ്ടെങ്കി അയക്കിയാ. എന്റെ പെണ്ണിനെ വിടണന്ന്ണ്ട്. അവളപ് പ്പ എട്ടിലാണ് നമ്മളിപ്പഴേ തൊ ടങ്ങണം. പത് ത്താം ക്ലാസ്സിലായിട്ട് പഠിപ്പിക്കാന്ന് വിചാരിച്ചാ, അഹ് ശരിയല്ല അത് കാരണം ഇപ്പത് നടക്കില്ലന്നല്ല ഇപ്പ തന്നെ ആ ഒരു ബെയ്സോടെ കൂടെ പോയാലാണ് പത്താം ക്ലാസിലേക്കെത്തുമ്പോ അവർക്ക് അതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് തോന്ന
നിങ്ങ നിങ്ങക് നിൻക്ക് അവട്‌ന്ന് വിടാന് മറ്റേ അവിടെ ട്യൂഷന്ണ്ടല്ലോ
ഇവടെവിടെ നീലി കുൾത്ത ഏ ഏഹ് ആഹ് ന്നും ശരിയല്ല അ സുഖല്ല. ആ അവിടെ ആദ്യം എന്റെ മോനൊക്കെ ആദ്യം അങ്ങട്ട് പോയിണ്ടായിരുന്നന്നെ
ഉം ഇവടെ സ്കൂളില് ബയോഡാറ്റ ഒക്കെ കൊടുത്ത് തരാൻ വന്നിണ്ടായിരുന്നു
ഉം, ഇന്നോ
ഇന്നലെ വന്നിണ്ടായിരുന്നു ഇന്നിപ്പ തൃക്കണായിന്ന് ഒരു കുട്ടി വന്നിണ്ടായിരുന്നു.
ആഹ്
ഞങ്ങള് പരസ്യ ഇട്ടിട്ട് ആദ്യ ആദ്യം ആരാന്നറിയൊ ചോയി ച്ചത്. ആദ്യം മെസ്സേജ് വന്ന്ത് മാഷ്ക്ക് ഫസീല
ഏ ഫസ് എന്റെ കൂടെ വർക്ക് ചെയ്യണതാ?
ആഹ് അപ്പൊ ഏതാ സ്കൂള്? ആഹ് ഏതാ സ്കൂള് എന്താ എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓ! എന്നോട്ന്നിട്ട് മാഷ് ചോയി ചെയ്, അപ്പോ ഇതാരാത് ഗ്രൂപ്പിലുള്ളതാണല്ലോന്ന് ക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഞാൻ പ്പൊ പേര് പറഞ്ഞ് കൊടുത്തെ. അപ്പൊ പറയേ ആ ഞാൻ പറഞ്ഞ് അവ്ടെ അത്രയും ശമ്പളംണ്ടായിട്ട് പിന്നെവിടെ ഈ മുവായിരത്തിന് വരോ ആരേ
നിന്റെ സാലറി തന്നിട്ടില്ലല്ലോ?
ഇല്ല വന്നിട്ടില്ല മാനേജർ വന്നാലേ ഇപ്പൊ നമ്മക്ക് സാലറി കിട്ടുള്ളൂ.
ഞാൻ അറിഞ്ഞത് നിനക്ക് അഞ്ചും മറ്റയാൾക്ക് പുതിയാൾക്ക് മൂന്നും കൊടുക്കണം അങ്ങനെയാണ് ഞാൻ കേട്ടത് ട്ടാ അങ്ങനെ കേട്ടു. അങ്ങനെ ആരോ പറഞ്ഞ് കേട്ടു. ഞാൻ ഇഞ്ഞ്പ്പോ നിനക്ക് ക്ക്-കിട്ടുമ്പോ നോക്കിയോക്ക് എങ്ങനെ ഇണ്ട്ന്ന്
ച്ച് എന്തായാലും തരും, ഈ മാസം ഒരു ക്ലാസ് എക്സ്ട്രാ നോക്കിയല്ലോ. അതുകൊണ്ട് ചെലപ്പോ ഈ മാസത്തെ കിട്ടുവായിരിക്കും. മറ്റേ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ടീച്ചർ വന്നപ്പോ ആ ടീച്ചർക്ക് ആയിരത്തി അഞ്ഞൂറ് കൊടുത്തുന്ന പറയ്ണെ.
അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു. ആ ടീച്ചർക്ക് ഇപ്പൊ എന്തിനാ ആയിരത്തി അഞ്ഞൂറ് കൊടുത്തെ ആകെ പത്ത് ദിവസം ക്ലാസ്സില് ഏഴു ദിവസോ മറ്റേ അത് വന്നിട്ടുള്ളൂ.
ഉം
അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കൊടുക്കും ചെയ്തു ഞാനത് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് റോഡ് വാലില് പോയി
ഉം
റോസ് വാലിയില് ആയേടെ വർക്ക് ഒഴിവുണ്ട്ന്ന് പറഞ്ഞിട്ട് പോയി
മ്
പക്ഷേ ഞാൻ പോയി നോക്കീട്ടേ നമ്മള് നമ്മള് സ്കൂളില് ക്ലാസ് റൂമിലൊര് ആയ അങ്ങനെ ആണ് ഞാൻ പ്രതീക്ഷിച്ച് പോയത് അതാമ്പോ ആ ക്ലാസ്റൂമില് മാത്രം നോക്കിയാ മതിയല്ലോ
ആഹ്
അവിടെ പോയപ്പോ ക്ലാസ്സ് മൊത്തം എന്താ എല്ലാം നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം കൂടുതലും ക്ലീനിങ്ങില്ക്ക്യാണ് ആവിശ്യം എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവിടുത്തെ മാം ഇന്നോട് ചോദി ഇപ്പം ടീച്ചറായിട്ട് വർക്ക് ചെയ്യല്ലേ പിന്നെ എന്തിനാണ് ഇതെടുക്കണ് എന്തിനാണ് ഈ ഈ പണി ക്ക് വരുന്ന്ന്ന് ചോയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പം വർക്ക് ചെയ്യുന്നോടത്ത് സാലറി കൊറവാണ് അപ്പൊ അത് അതുകൊണ്ടാണ്ന്ന് പറഞ്ഞു എന്തായാലും ആലോയിച്ചിട്ട് പറയൂന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആലോയിക്കാനൊന്നും നിന്ന്ല്ല ഞാൻ അവ്ടുന്ന് ഇങ്ങട് എറങ്ങുമ്പൊ തന്നെ വേണ്ടാന്ന് വിചാരിച്ച് ആളെടുത്ത് പറഞ്ഞിട്ട് പോയി ഞാനും ഹസ്ബൻഡും കൂടിയാ പോയത്
ഉം ഉം ഉം
അങ്ങനെ അവിടെ പോയി എന്താ സ്കൂള് എന്താ ഭയങ്കര ഉള്ളിലിക്കായിട്ടാണ് അങ്ങട്ട് പോണം എന്നുണ്ടെങ്കി നമ്മൾ
ആദ്യം ഇവിടെ ടൗണിൽ ഉണ്ടായിരുന്നത് ആദ്യം ഇവിടെ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നത് ഇപ്പൊ മാറ്റീതാണ്
ആഹ ബസ്സ് എറങ്ങി എത്ര ദൂരം നടക്കണം പിന്നെ എട്ട് ടു അഞ്ചാണ് വർക്കിംഗ് ടൈം
ആഹ്
അത് എന്താ ബസില് പോകുന്നോർക്കാന്നുണ്ടെങ്കി സ്കൂൾ ബസില് പോകുന്നോർക്ക് ഏഹ് പറ്റില്ല അല്ല എന്താ നൂറ്റി അൻപത് രൂപയെ മറ്റേള്ളൂ ഡെയിലി
ആഹ് ആഹ് ആഹ്
അത് രാവിലും വൈകുന്നേരം രണ്ടു നേരം മാത്ര അല്ല ഡ്യൂട്ടി
ഉം
അല്ലാതെ ഫുൾ ടൈം നിക്ക്ണോർക്ക് എട്ട് ടു അഞ്ചാണ് വർക്കിംഗ് ടൈം അതിന് മുന്നൂറ്റി റ്റമ്പത് രൂപ പിന്നെ മൂന്നരക്ക് സ്കൂള് വിട്ട് കഴിഞ്ഞാ സ്കൂള് ക്ലാസ് റൂമുകള് എല്ലാം അടിച്ചുവാരി തൊടച്ച് ബാത്റൂം കഴുകി ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മക്ക് വരാൻ പറ്റുള്ളൂ ത്രേ
ആഹ് ആഹ്
ഉം എന്നേം കൊണ്ടൊന്നും സാധിക്കില്ല ഞാനപ്പ ഇങ്ങട് വന്നു എന്നോട് ആ മാം വിളിച്ച് പറയാൻ പറഞ്ഞു ഇണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയ് വേറൊരാള്ടെ ചാൻസ് പോവല്ലേന്ന് പറഞ്ഞു ഞാൻ വിളിച്ച് പറയാനൊന്നും നിന്നില്ല ആർക്കും വിളിക്കാതായപ്പോ തന്നെ മനസിലായി ഇന്നെ കണ്ടപ്പൊതന്നെ അവര്ക്ക് മനസ്സിലായിട്ട്ണ്ടാവും ഇണ്ട് ഇനി വേണത്രേ ഓര്ക്കെ കൊറെ പേര് ഒഴിവായി പോയിട്ടുണ്ട്
ആഹ ആഹ ആഹ
ഉം കൊറേ ക്ലീനിങ് സ്റ്റാഫാള് ഇണ്ട്
ആഹ
ആഹ് ഏഴാം ക്ലാസ് വരെണ്ടല്ലോ അവിടെ
എടാ അവർക്കേ അവർ അവർക്കവിടെ ഫണ്ടും ഇണ്ട് നല്ല ഫണ്ട് ഉണ്ട് അപ്പൊ പിന്നെ കൊഴപ്പില്ല ചെറിയ ഉം ഇങ്ങനെയുള്ള വർക്കിനൊക്കെ ണ്ടല്ലോ അവർക്കവിടെ അടു അടുത്തന്നാരങ്കലും പോകണ പറ്റും ബെറ്റർന്ത അത്തുന്ന് പോകുമ്പോ ബസ് ഫെയറ കാര്ങ്ങളൊക്കെ പോകുമോ നഷ്ട
ത് എവടെ സ്കൂൾ ബസ്സ ഒക്കെ ഏത് അറ്റം വരെ പോണോ അവിടന്നൊക്കെ ആൾക്കാരുണ്ട്
ആഹ് ആഹ്
അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാന് പിന്നെ അങ്ങനെ ഇങ്ങട് വന്നന്നിട്ട് ആള എന്നോട് ചോയിച്ചേ എന്തേ പോണില്ലേ നീല്ല പോണംന്ന് പറഞ്ഞഞ് പോണില്ലേച് ഞ പഞ്ഞ ഞാനൊന്നും പോണില്ല എനക്ക് എൻന്റെ സ്കൂൾ തെ മതിയറഞ്
ആഹ് അല്ല അല്ലട അത് റെഡി ആവും നീന്ന് കൊറച്ചൊന്ന് ശ്രമിച്ചു നോക്ക ഉമ്
ഞാൻ പിന്നെ ഒരു ഹാർട് വെയർ ഷോപ്പില് സി വി കൊടുത്തിട്ടുണ്ട്
ആഹ്
അതില് കിട്ടുകന്നുണ്ടെങ്കി അതില് പോണം ഇതിപ്പോ സാലറി കുറവാണെന്നുണ്ടെങ്കിൽ എ എന്തായാലും ഞാന് മാറാൻ തന്നെയാ തീരുമാനം ഞാൻ ഇവിടെ വന്നെങ്ക ഇപ്പോ ടീച്ചറോട് പറഞ്ഞു എവിടക്കാ പോയിന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ പറ ഞാൻ റൂട്സ് വാരി വരെ ഒന്ന് പോയിട്ട് വന്നു പറഞ്ഞു അപ്പൊ ടീച്ചർ അയ്യോ അനെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു
ആഹ്
അങ്ങനെ പറയരുത് ഇവടന്ന് പോവണ്ടാ എന്ന് പറഞ്ഞു ഞാൻ രാവിലെ നേരത്തെ പോയ ഒരു ഒൻപത് മണിക്ക് പോയി
ആഹ്
ന്നട്ട് പതിനൊന്ന് മണിക്ക വന്നേ ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലം വരെ പോവാൻ ഇണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാന അത് കഴിഞ്ഞിട്ടേ വരുന്നു പറഞ്ഞു
ഉമ് ഉമ്
ഉം
നോക്കാം ആഹ് ഇതല്ലാം റെഡിയ ആവൊന്ന് സമാധാനപ്പെട്
എ അതെ വീടുപണി വിണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പ ഇനി തേപ്പ് കഴിഞ്ഞിട്ടില്ല ഇതുവരെ
ഉം മറ്റേ അത് അടക്കണ്ടേ ഈ സാഫിന്റെ അടക്കണില്ലേ
ഇണ്ട് അതാണിപ്പ ആള് പറയണത് അതും ഇപ്പ എന്റെ മണ്ടേല് ആയിന്ന് ഇപ്പന്നെ എല്ലാം കൂടി എന്റെ മണ്ടയിലായി ഇപ്പ അവള് മിണ്ടാണ്ട് ഇരിക്കൽ ആയിന്ന് ഉം
ഹ് ഹ് ഹ്
വല്യ കാര്യത്തില് ആഴ്ച്ചയില് പൈസ കിട്ടുമ്പോ ഞാൻ തരാന്ന ഇക്ക പറഞ്ഞിട്ടപ്പോ എവിടെ മൂന്നാഴ്ച അടവ് കഴിഞ്ഞ് ഇതുവരെ പത്ത് പയസ്സ എനിക്ക് കിട്ടില്ല എന്നാ പറയുന്നെ
ഉം
കിട്ടപ്പോ ഒന്നിച്ച് തരാ പറഞ്ഞ അല്ലാണ്ട് ഇപ്പ എന്താ ചെയ്യ ഉമ് ഈ പ്രാവശ്യത്തെ ശമ്പളം ഇിനിപ്പൊ അഞ്ചാംതീ കഴിയണം അഞ്ചാംതീ അവർക്ക് അഞ്ചാംതീ അവർക്ക് തന്നെ കിട്ടു ഒള്ളൂ മാനേജർ വന്നട്ടില്ല
ഉം ഇന്ന് ഏതൊരു മഴ അല്ലേ
നല്ല മഴയ
ഇന്ന് ഫുള്ള് മഴ
അവിടെ പോയി വരുമ്പോഴേക്കും മഴ പെയ്യാതെ അവിടെ എത്തി തന്നെ ഭാഗ്യം മഴ കൊള്ളാതെ ഇവിടുന്ന് ഇവിടെ വീട്ടിലെത്തിട്ട് പിന്നെ സ്കൂളിക്ക് പോകുമ്പോഴേക്കും നല്ല മഴ പകുതി നനഞ്ഞിട്ടാ പോയി
ഉം
ആ
തേക്ക് തുടങ്ങിയാ
ഉം തെപ്പ് തൊടങ്ങി ഉം ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഒരു കഴഞ്ഞു മറ്റേ ഇരിക്കണ ഭാഗല്ലേ സുറ്റൊട്ടില് മറ്റേ തിണ്ട് ആ അതിന്റെ ഉൾവശം തേക്കാനുണ്ട്.
ഉം ഉം ഉം
പിന്നെ സ്റ്റെയറിന്റെ ഒരു സൈഡും തേക്കാൻ ണ്ട്. മര്യാദക്ക് പണിയാണ്ടേ
പണിക്കാർ അങ്ങനെ ന്നെ നമ്മളെ ഇട്ട് വട്ടം കറക്കും അവര്. പിന്നെ ഈ മഴയാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ
ആ ഉം വേറെന്തൊക്കെണ് വിശേഷങ്ങള് എന്താണ് ഫുഡ്‌.
വേറെ ഒന്നുല്ല ദാ ചോർ വെച്ച ഊറ്റിട്ട് ണ്ട് കറി എന്തെങ്കിലും ഒക്കെ അപ്പപ്പ എന്തെങ്കിലും ഒക്കെ തട്ടിക്കൂട്ടി ണ്ടാക്കാ അത്ര ന്നെ
ഞാൻ മന്തി വാങ്ങിച്ചിട്ട് വരാന്ന്
ആ പിന്നെപ്പന്താ
ഉം നല്ല തണുപ്പല്ലേ അപ്പൊ ചൂടോടെ മന്തി കഴിക്കാൻ തോന്നണു ന്ന് പറഞ്ഞു
ആ
ശരി ന്നാല് ആ അവിടെ പുതുതായിട്ട് ആ ശരി
ഞാൻ വിളിക്കാ
ആ